ഹലോ പിന്നെ ആഹ് കേൾക്കാൻ പറ്റ്ന്നൊണ്ട് പിന്നെ നമ്മടെ ആ മീബ അമീബിക് മസ്തിഷ്ക ദ ജൊരത്തിനെ കുറിച്ച് അറിയാമോ എന്തെങ്കിലും കാര്യങ്ങള്?
അതിനെ കുറിച്ച് എനിക്ക് ഒര്പാട് അറിയില്ല ഞാൻ മെനിഞ്ചറ്റിസിനെ പറ്റി കേട്ടിട്ട്ണ്ട്. അതും തലച്ചോറിനെയല്ലേ ബാധിക്ക്ന്നേ?
ഇതും തലച്ചോറിനെ ബാധിക്കുന്ന ഒര് രോഗാ ഈ അമീമ്പ മസ്തിക്ക ജ്വരം എന്ന് പറയുന്നതേ അതിന് രോഗ ഈ കെട്ടിക്കെടക്കുന്ന വെള്ളത്തിന്നു അതിലീന്നൊക്കെ വരുന്ന രോഗബാധയാ അത്.
ഓ ഓ ആണല്ലേ.?
നമ്മുടെ മൂക്കിലൂടേം വായിലൂടേം ഒക്കെയാണ് കേറുന്നത്. അതെ അതെ അത് പക്ഷെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കൊന്നും പകരത്തില്ല കേട്ടോ. അത ഈ മക്കിലും മൂക്കിലും മസ്തിഷ്കവും ഒക്കെ വഴിയില് നേർത്തെ പാളിയിലുടെക്കെയ ആണ് ഇത് വരുന്നത്.
ആണല്ലേ ഓ ഓ അങ്ങനെ ഒരു രുപാട് രോഗങ്ങളു ണ്ടല്ലോ ഇങ്ങനെ പകരുന്നത്.
ഷെയം ഷെയോ ന്ന് പറയുന്ന രോഗങ്ങളുടെ ഒരു രാജാവ് തന്നണല്ലോ ഷെയോ ന്ന് പറയുന്നത് തന്നെ.
അതെ അതെ ക്ഷയം വായുവിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്.
ആണോ ആഹാ.. ആഹ് ക്ഷയത്തിന് ക്ഷയരോഗണൂനെ കണ്ടെത്തിയത് ആരാന്ന്റിയാമോ?
ഇല്ല.
റോബർട്ട്
ആഹ് ക്ഷയരോഗത്തിന്റെ ചികിത്സയെ നമ്മള് ഡോട്ട് ചികിത്സ അല്ലെങ്കി മൾട്ടി ഡ്രഗ് തെറാപ്പി ന്നൊക്ക്യ പറയ്ന്നത്.
പോവാ
ലക്ഷണം അമിതമായിട്ടുള്ള ചൊമയും പിന്നെ ഒരുപാട് ശരീരഭാരം പെ ട്ടെന്ന് കുറയുന്നതു ഒക്ക്യ ഇതിന്റെ ചികിത്സയിൽ ഒരെ സമയം അഞ്ച് ടൈപ്പ് മരുന്നുകളാ നൽക്ന്നത്.
ആ ഹാ ഹാ ഏറ്റവും കൂടുതല് ക്ഷയരോഗബാധ്യത ഉള്ള രാജ്യം ന്ന് പറയുന്നത് ഇന്ത്യ കൂടിയാണ്. അതെ അതെ അല്ലെനെതന്നെ നമുക്കീ കുഞ്ഞുങ്ങക്കെ കുത്തിവെപ്പ് എടുക്കുന്നതേ ബി സി ജി കുത്തിവെപ്പ് എടുക്കുന്നത് തന്നെ ഈ ക്ഷയരോഗ ത്തിന് വേണ്ടിട്ടുള്ള കുത്തിവെപ്പാത്.
ആഹ് അതെ അതെ.
ഉം..
പിന്നെ ആലപ്പുഴ ജില്ലയില് കൂടുതലുള്ളത് ഈ മന്ത് രോഗികളാ. അവിടെ ഒരുപാടി ഇങ്ങനെ ജലാശയങ്ങളൊക്കെ ഒള്ള സ്ഥലം ആയതു കൊണ്ടേ
കൊതുകിൽ നിന്നൊക്കെ വരുന്നതല്ലേ ഈ
അതെ അതെ ആൽബന്റ സോളന്ന് പറ ന്നൊരു ഗുളികയായിതിന്റെ ചികിത്സക്കായിട്ട് കൊട്ക്ക്‌ന്നത്.
ഓഹോ.. അതുകൂട്ട് ന്നെ മേയ പോ പുളിയ രോഗമുണ്ടല്ലോ മൂലം ഉണ്ടാകുന്നതാണ് പുളിയ എന്ന് പറയുന്ന രോഗം അത് പി അതിന് വിമുക്ത ആയൊരു ജില്ല നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ജി ജില്ല ആദ്യത്തെ കോളിയോടെ വി ക്തമായ ജില്ലന്ന് പറയുന്നത് ഉം ഉം..
ആണല്ലേ പിന്നെ പോളിയോ നമ്മള് ഇപ്പഴും ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പോളിയോ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ തുള്ളി മരുന്നായിട്ടൊക്കെ
അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുവല്ലേ
ആ അങ്ങനെവാടികളിൽ കൊണ്ടോയി കൊടുക്കുന്നുണ്ടല്ലോ.
പിന്ന അതെനക്കെ ഇപ്പം മൊത്തം പനിയാണല്ലോ
അതെ അതെ നീ നിപ്പ വൈറസിന് പറ്റി കേട്ടിട്ടുണ്ടോ?
അതെ ഈ വവ്വാലിൽ നിന്നൊക്കെ പകരുന്നത്
അതെ അതെ കേരളത്തില് ഒരു സിനിമ എറങ്ങി ട്ടൊണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി വൈറസ് ന്ന് പറഞ്ഞ ആ സിനിമേടെ പേര്
ഓ അതിനാത്ത് നിപ്പോനെ കുറിച്ച പറയുന്നതല്ലേ?
അതെ അതെ ആഷിഖാബു ആണ് സംവിധാനം ചെയ്തത്
ഓഹ് ഇപ്പഴും കോഴിക്കോട് ജില്ലയിലൊക്കെ നി പ്പ നന്നായിട്ട് പടരുന്നുണ്ട്
അതെ അതെ കോഴിക്കോട് ഒരു പനിമരണത്തിന് കാരണമായിരുന്നു അന്ന് ഒരു ഒരു സിസ്റ്റർ അത് വളരെ ഫേമസ് ആയിരുന്നു ആഹ് അതെ അതെ.
അതായെത് ആഹ് ആഹ് ആഹ്
നീ പുതുശേരിയിലായിരുന്ന അവരുടെ
ഓഹോ ഹോ ഹോ ഇപ്പൊ അതണക്കന്നെ ഈ ഓഹ് ഇപ്പൊ അതുകൊണ്ടന്നെ എയ്ഡ്സ് ഇണ്ടല്ലോ എയ്ഡ്സും അതെണ് കണ്ടിന്യൂസായിട്ട് പകർന്നൊണ്ടിരിക്കുവാ നേരത്തേക്ക് റയറായിട്ടുള്ളൊരു രോഗാവാരുന്നു ഇത് ഇപ്പ നമ്മളെ കേരളത്തില നന്നായിട്ട് പകർന്നൊണ്ടിരിക്കുന്ന ഒരു
ഇത് ആദ്യമായിട്ട് അമേരിക്കയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഉണ്ടായത്
അതരു വൈറസ അതിന്റെ ഒരു രോഗത്തിന്റെ സൂക്ഷ്മജീവിന്ന് തന്നെ പറയുന്നത്.
അതെ അതെ പിന്നെ ഇത് നമ്മുടെ ഈ സ്റ്റീ ലിംസ് കോശങ്ങളെ ബാധിക്കുന്നത് ഇന്നന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്ക ചെയ്യുന്നത്
ഏഹ് പിന്നെ ആഹ് രണ്ടായിരത്തി ഇരുവത്തി രണ്ടിലെ ഈ ലൂക്ക് മൊണ്ടാകിറ ആഹ് ഇത് ബാധിച്ചാണ് മരിക്കുന്നത് അദ്ദേഹ മായിരുന്നു ഈ എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് അയാള് അല്ല അദ്ദേഹം ഏത് വൈറസ് ക
തറിയോ?
എയ്ട്സ് ദിനം വരുന്ന് ഡിസംബർ ഒന്നാണ് വരുന്നത്
ആഹ് അതെ അതെ അത് എന്ന് മുതല ആചരിക്കാൻ തുടങ്ങിയന്ന്റിയാമോ
ഇല്ല അറിയത്തില്ല എന്ന് മുതലാ അത്
തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാ അത് ആചരിക്കാൻ തുടങ്ങിയത് അതിന് ഒരു വർഷ് അതിന് മുൻപാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില്
ഓഹ് നാഷണൽ എയ്ഡ്സ് കൺണ്ട്രോൾ പ്രോഗ്രാം ആരംഭി ച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരതൊണ്ണൂറ്റി രണ്ടില അത് കയിഞ്ഞിട്ട് ആഹ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത്
ആഹ് ഈ വൈറസന്ന് പ ഞാൽ പ്രോട്ടീന്റെ ആവരണത്തിനുള്ളില് ഡി എൻ എ അല്ലെങ്കി ആർ എൻ എ തന്മാർ ത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയുള്ള ജീവികളാണ്
ഉം ഉം.
അപ്പനൊക്കെ തന്നെ കരൽ രോഗം ഉണ്ടല്ലോ കല കരളിനെ ബാധിക്കുന്നൊരു രോഗം അറിയാവോ ഹെപ്പറ്റൈറ്റീസ് അ കേട്ടിട്ട് ഈ മദ്യപാനം കൂടുതലും അവനൊള്ളു. ന്നതാവുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ മദ്യപാനം.
ഉണ്ടാവുന്നുണ്ട്. ജലത്തിലൂടെയും ഹെപ്പറ്റൈറ്റിസ് എന്ന പറയ രോഗം ഉണ്ടാകാം
ഓഹ് അത് തന്നെ മൂന്നാല് വിഭാഗംഉണ്ട് എ ബി സി ഡി. ഇ എന്നൊക്കെ പറഞ് മു
ആഹ് ഉണ്ട് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
ആഹ് ആഹ് അതേതക്കെന്നെ ലോകം ഹെപ്പറ്റൈറ്റീസ് ദിനയിട്ട് ആചരി ന്നത് ജൂലൈ ഇരുപത്തി എട്ടാണ് ലോക ഹെപ് ത്ട് ആദ്യം അതെ ഇതിന്
പിന്നെ മറ്റൊരു അസുഗാണ് സീറോസിസ് കേട്ടിട്ടുണ്ടോ നീ?
സിറോസിസ് ആഹ് ഞാൻ കേട്ടി
അതും മദ്യപാനികളിലൊക്കെ ഉണ്ടാവുന്ന ഒരു അസുഖാണ്.
ഉം
ഉം.
അതണക്ക തന്നെ മങ്കി പോക്സ് മങ്കി പോക്സ് കേട്ടിട്ടുണ്ടോ. ഗകാരിയ ഒരു വൈറസാ. മറ്റേല്ല മസൂ.
ആണല്ലേ ഓ ഓ മങ്കി. ചിംബാൻസികളെ ബാധിക്കുന്ന ഒരു അസുഖം ഉണ്ട് എബോള രോഗം എന്നാണ് ആ രോഗത്തി.
എബോള അല്ലേ അത് ച്ചിംബാൻസിൽ മതില്ലേ.
അതെ അതെ.
പിണക്കന്നെ. നമ്മളെ ഈ ലോകത്തെ തന്നെ തകർത്ത കോവിഡ് പത്തൊമ്പത് ഉണ്ടല്ലോ. കോവിഡ് കൊറോണ വൈറസ്. ആ ആ അത് നമ്മുടെ നാടിനെ തന്നെ നടുക്കിയ ഒരിതാ നമ്മുടെ ശ്വാസ
പിന്നെ.
ഉം ഉം സാർസ് കൊറോണ വൈറസ് എന്നാണ് ആ രോഗാണുവിന്റെ പേര്.
ചൈനയി നിന്നാണ് അത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന്. ഹാൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാ കൊറോണയുടെ രോഗം റിപ്പോർട്ട് ചെ.
ആ ആ പിന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ വ്യാപിച്ചല്ലോ അവര് എല്ലാ രാജ്യങ്ങളിലും ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ചു. ആകെ ജീവിതം എല്ലായിടത്തും സ്തംഭിച്ചായിരുന്നല്ലോ.
കേരളത്തി ആദ്യമായിട്ട് വരുന്നത് തൃശ്ശൂരാ വരുന്നത് തൃശൂരാണ് കേരളത്തി ആദ്യത്തെ കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഈ മങ്കി പോക്സ് പോലെ തന്നെ കുരങ്ങ പനിയുണ്ട് ആ കുരങ്ങ പനി പകർത്തുന്നത്. പ്ലാവി വിറസ അല്ലെങ്കിൽ. ഫ്ലേവി വൈറസ് അല്ലെങ്കിൽ കെ എഫ് ഡി വൈറസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രോഗകാരിയാണ്.
ഓഹ് ഹ അ മങ്കി പോക്ക.
മങ്കി പോക്സ് അല്ലത് മങ്കി ഫീവർ.
മങ്കി ഫീവർ അല്ലേ പന്നിപ്പനി പന്നി
പ്ലേവി വയ്റസ
ഓഹ് പന്നിപ്പനി കേട്ടിട്ടുണ്ടോ ആദ്യമായിട്ട് റിപോട്ടെയ്തത് മെക്സിക്കോയില. നമ്മളെ ഒരണിക്കിക്കോച്ച്. ആഹ് മറ്റേ ചിക്കനോന്നും മേടിക്കത്തില്ലായിരുന്നല്ലോ പക്ഷിപ്പനി പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞോണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് എച്ച് വൺ ഫൈവ് എൻ വൺ എന്നാണ് ആഹ് വൈറസിന്റെ പേര്.
അതെ അതെ.
ഉം
ഇത് മനുഷ്യരിൽ ആദ്യമായി കണ്ടെത്തിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്.
ആണല്ലേ.
റഷ്യലാണ് ആദ്യയിട്ട് കണ്ടെത്തിയത്.
ഓഹ് ഓഹ് പിന്നെ കൊതുകുകൾ പരത് പരത്തുന്ന ഒരുപാട് തരം അസുഖങ്ങളുണ്ട്.
മന്ത്‌ പറഞതാ പറഞ്ഞതാ
മന്ത് മലേറിയ ഡെങ്കിപ്പനി ചിക്കൻ കുനിയ മഞ്ഞപ്പനി.
ഇപ്പൊ ഡെങ്കിപ്പനി ഉണ്ടെന്ന് തോന്നുന്നുല്ലേ ഇപ്പൊ കൊറെേ ഡെങ്കിപ്പനിയുടെ
ആഹ് ഉണ്ട് മഴക്കാലം അല്ലേ മഴക്കാലം ആവുമ്പോ ഡെങ്കിപ്പനി ഒരുപാട് ഉണ്ടാവുല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അത് ഫ്ലാവി വൈറസാ പരത്തുന്നത്.
ആഹ് മഞ്ഞപ്പനിയും ഏഹ് കൊതുക് പരത്തുന്ന ഒരു രോഗാണോ
മഞ്ഞപ്പനി ആഹ് കൊതുക് പർത്തുന്ന മഞ്ഞപ്പിത്തമല്ല ഇത് മഞ്ഞപ്പനി ഇ ഡി സി ജി പ് റ്റി ന്ന് പറയുന്ന കൊതുകാത് പരത്തുന്നത്
ഓഹ്
ടി സിജിറ്റി പരത്തുന്ന മറ്റു പനികൾ ഏതൊക്കെയാണെന്നറിയോ ഒന്ന് മഞ്ഞപ്പനി പിന്നെ ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി ഇത് മൂന്നും ടി സി ജി പ് റ്റി യാ പരതുന്നത് ഉം
ആദ്യമായിട്ട് സൃവം കിട്ടുന്നത് തന്നെ ദാഫ്തിയായിലാ ഡാൻസാനിയന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്താണ് ഡാഫ്തിയയിലെ അവിടാണ് ഇ ഡി സി ജിപ്റ്റി കൊതുകുകളാ അത് പരത്തുന്നത്
ഓഹ് ഓഹ്
ഉം അത് എനക്ക് തന്നെ ചിക്കൻകുനിയകെതിരെ ലോകത്തിലെ ആദ്യത്തെ വാക്സിനണ് ഇക്സ് ചിക് എന്ന് പറയുന്നത് ഇക്സ്റ്റിക്ക് കേട്ടിട്ടുണ്ടോ അയ്നെ കുറിച്ച് ഇല്ല ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ രോഗങ്ങള് രോഗ രോഗാണ് രോഗാണുക്കള് അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്
ഓഹ് ഓഹ് ഓഹ് ലോക കൊതുക് ദിനം എന്നാണെന്ന് അറിയാമോ
പിലന്നാ കൊതുക്
ഇരുപതിനാണ്
ഓഗസ്റ്റ് ഇരുപതിന് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ് കേട്ടോ ആദ്യമായിട്ട് എയ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്
ആണോ ആഹ് ആഹ് പിന്നെ ഇന്ത്യയിലെന്നാ എന്നാണ് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തെന്നറിയാമോ
ഇല്ല ഇല്ല ഇന്നാരും
അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൺപത്തി ഏഴിൽ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തു
ആഹ്
പിന്നെ എൺപത്തെട്ടില് എയ്ഡ്സ് ദിനം ആചരിക്കാൻ തുടങ്ങി
ഓഹ് അതാനൊക്കെന്നെ ചിക്കൻ കുനിയ ഇന്ത്യയില് ഫോർട്ടി സിക്സ് കൊൽക്കത്തയിലാ ആദ്യായിട്ട് ചിക്കൻ കുനിയ ഡെങ്കിപ്പനി അവിടെ ത്തന്നെ കൊൽക്കത്തയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്
ഓഹ് ഓഹ് ഇന്ത്യയിലെ എയ്ഡ്സ് ആദ്യായിട്ട് ടി റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാ
ചെന്നൈയില ഓഹ് പന്നിപ്പനി വരുന്നത് ഹൈദരാബാദില ഇന്ത്യയില്
ആണല്ലേ ആഹ് ആഹ്
പിന്നെ ഒരുപാട് രോഗങ്ങളുണ്ട് ഇപ്പൊ മഴയായി കഴിഞ്ഞാൽ സ്ഥിരം രോഗങ്ങളാണല്ലോ
അതെ അതെ
പിന്നെ ഫംഗസ് ഉണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ഇന്നാലും കുട്ടികളില്
അറ്റ്ലറ്റ് സുഫുട്ടോ അങ്ങനെ എന്തോ ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന രോഗോണ്ടല്ലോ
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അസുഖത്തിനെ പറ്റി അത്‌ലറ്റ് ഫ്രൂട്ട് അത് ഏഹ് ഫങ്കസ് ഉണ്ടാക്കുന്ന രോഗാണ് അത് ഉണ്ടാക്കുന്ന രോഗാണു ആരാണെന്ന് വെച്ചാൽ അറിയോ എ വിഡെർമോ ടൈറ്റോൺ ഫ്ലോക്കോസംന്ന് പറയുന്ന ഒരു മൈക്രോസ്പോറോ ആണ് അതുണ്ടാക്കുന്നത്.
ഓഹ്
ഉം
അതേന തന്നെ ആഹ് പ്ലേഗ് രോഗാണോ അത് കണ്ടെത്തിയത് എർ സിൻ സി ഏഹ് കിറ്റാസാട്ടോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്.
ആണല്ലേ ആഹ് ആഹ്
എസിൻ യാസാട്ടോ ഇത്യാസാട്ടോ.
ഈ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയകളെ കൂടാതെ ശാസ്ത്രജ്ഞന്മാര് ലാബിലുണ്ടാക്കുന്ന ചെല നല്ല ബാക്ടീരിയകളു ഉണ്ട്. അതായത് കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച തടയാൻ വേണ്ടി കൃത്രിമമായിട്ടൊരു ബാക് ബാക്ക്ടീരീയ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ബഗ് ന്ന അതിന്റെ പേര്. അത് വികസിപ്പിച്ചെട് ഒരാനന്ദ് മോഹൻ ചക്രവർത്തി എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരനാ.
ഉം
അതെ
ഇപ്പം നല്ല കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഈ രോഗാണുക്കളെ ഉപയോഗിക്ക്യാം എന്നാണ് പറയുന്നത്.
ഓ അതെ ആധുനിക വൈദ്യശാസ്ത്രത്തെ അലോപതി എന്ന പദവുമായി ഉപയോഗിച്ച ആർദ്രം. അത് മായി ഉപയോഗിച്ച് ആദ്യമേ വിശേഷിപ്പിച്ച സാമുവല